ആഹ്
ആഹ് കേക്ക്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് അങ്ങോട്ട് കേക്കില്ലേ ഉം ഉം എന്തൊക്കെയിണ്ട് വിശേഷം
നല്ല വിശേഷം തന്നെ പണികളൊക്കെ ഒരുങ്ങിയോ നല്ല വിശേഷാണ് ഫുഡ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കാണ്
ആഹ് പണികൾ കഴിഞ്ഞിട്ടൊന്നുല്ല കറിക്ക് അടു പത്ത് വെച്ചണ്ട് ചോറായിണ്ട് പിന്നെ ഇനി മീൻ എന്തെങ്കിലും ഉണ്ടാക്കണം മക്കളുണ്ട് വീട്ടിലെ മദ്രസൊക്കെ വിട്ട് വന്നതാണ്
അപ്പൊ എന്താ ഫുഡ് വെ ചോറ വെറും ചോറത്ത് വറെന്തേലും ഉണ്ടാക്കാനാവല്ലേ ബിരിയാണി എന്ത്യേലും വക്കാന ബിരിയാണി എന്ത്യേലും വെക്കാനാണോ ആഹ് ആഹ് ഒരാള്ക്ക് ഇപ്പന്നെ ഒരാള് കോളിയ്യാം വിളിക്കൻട്ടോ ഞാൻ കട്ട് ചെയ്ത്ക്കാണ് അയിന്റെറ അടുത്ത് പറഞ്ഞ പൈ പണിഒരിങ്ങീട്ട് വിളിക്കാ പറഞ്ഞീനിപ്പ ഉം
ഉം ഉം പിന്നെ എന്ത എന്തെക്കെന്നിട്ട് വേറെ വിശേഷങ്ങളൊക്കെ പിന്നെ കറിയൊക്കെ എന്താ
കറി ഓ അത് ഹസ്ബൻഡ് പോകുമ്പോക്കക വെണ്ടക്ക കറി പിന്നെ വഴുതന പേര് പച്ചമീനണ്ടായിരുന്നു അത് പൊരിച്ചിട്ടുണ്ട് അപ്പൊ ചോറക്കെ വെച്ചിണ്ട് ഇനി കൊറച്ച് ആ തേങ്ങരച്ച് മല്ലിക്കെ ഇ ട്ട് തേങ്ങക്കെ അരച്ചിട്ടാണ്
അരച്ചിട്ട് വെക്കായ്യ വെണ്ടക്ക മാത്രോ
വെണ്ടക്കീം തക്കാളീം കൊറച്ച് പുളി ഒഴിക്കും ആഹ് മല്ലിപ്പൊടീം മുളക് പൊടിയൊക്കെ ഇിട്ടിട്ട് പുളിഒഴിച്ചിട്ട് വെണ്ടക്കീം നമ്മളൊന്ന് വ
ആഹ് ആഹ് ആഹ് അപ്പൊ സാമ്പാർ പൊടിട്ടോ പിന്നെ
സാമ്പാർ മാത്രമേ സാമ്പാർ പൊഡി ഉള്ളൂ അയിൽ ഇല്ല
ഉം ഉം പിന്നെ നിന്റെ ഹസ്ബന്റിനൊക്കെ പിന്നെ
ഇടക്ക് മുരിങ്ങ കറി വെക്കും അല്ലെങ്കിൽ അരച്ചക്കറി ആഹ കൊണ്ടുപോണം രാവിലെ ചായിം കടി അയ്ക്കൊരു കറി വേണം പിന്നെ ഉച്ചക്കത്തുള്ള ചോറും അര ചെറിയ കറീം ഇപേരീം മീൻ എന്തെങ്കിലും വേണം മീനന്നെ അധികംണ്ട തീര് അപ്പൊ ഞാന് വാങ്ങുമ്പോ വാങ്ങി കൊറച്ച് ഓ അത് അത് ഞാന് മസാല തേച്ചിട്ട് ഫ്രീസറിൽ വെക്കും തലേ പിറ്റേസത്ത്ക്ക്ള്ളത് പിന്നെ ഇന്ന് വാങ്ങുമ്പോ നാളെ എടു തലേ ആ നന്നൊരാവി മീനൊക്കെ പച്ച മീനന്നെ വേണ്ടല്ല അ
ആ അയിന് ടേസ്റ്റ് മാറ്റണ്ടാവൂലേ അങ്ങനെയ ആവുമ്പോ മസാലേച്ചച്ചാല്
ഫ്രീസറിൽ വെച്ചാണ്ടാവില്ലേ അതല്ലെങ്കി ഇപ്പം ഞാൻ
അപ്പൊ ക
ചെയ്യാന്നറിയോ ആ അത് ഞാൻ പുറത്തുക്ക് വെക്കും അതല്ലെങ്കി ഇപ്പ ഞാൻ എന്ത്ചെയ്യുനറിയോ അരച്ചതൊക്കെല്ലേ പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചൊക്കെ അതൊക്കെ ചതച്ച ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നേ രാവിലെ മസാല തേക്കും ചിലപ്പോ രണ്ട് ദിവസം ഒക്കെ ഒന്നിച്ച് അങ്ങന മസാല വെച്ച് ഫ്രീ ഇപ്പ ഈ പറഞ്ഞമാതിരി ഒരു മണ വ്യത്യാസം നിമ്മൾ താഴ്ച്ച ഫ്രീസറിൽ വെച്ച ഉണ്ടാവില്ല
ആഹ് ആഹ് ഫ്രീസറിൽ വെച്ചലുണ്ടാവില്ലല്ലേ
ഉം പിന്ന രാവിലക്ക് എനിക്ക് ഇഷ്ടല്ല ആ മണം അപ്പൊ അധികം ഞാൻ അപ്പന്റെ അടുത്ത്ന്ന് പറഞ്ഞു ഫ്രീസറിൽ വെച്ചോക്ക് അപ്പൊ കൊഴപ്പം ഉണ്ടാവൂല മണം ഉണ്ടാവൂല ത് വ്യത്യാസം നമുക്ക് മണം വരും ഉ
ആ ഫ്രിഡ്ജിൽ അങ്ങനെ താഴത്ത് വെച്ചാലേ പിന്നെ കായം കൂട്ടി വെച്ചാല് പിന്നെ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ
അത് ഉണ്ടാവൂല പഴയ പണം പഴയ മണം വരും
ആഹ് ആഹ് അപ്പെ ഒര് ഇത് വരും അപ്പൊ ഒര്
മീൻ. ഒള്ളു വെച്ചാല് ഫ്രീസറിൽ വെക്കും അല്ല കുറെ മീന് ഉണ്ടെങ്കിൽ ഞാന്ന് ചതച്ച് വെക്കും പിന്നെ മസാല രാവിലെ കൂട്ടുള്ളൂ മീൻ എടുത്തിട്ട് പിന്നെ അങ്ങനെ ഒന്ന് കൂടി കഴികീട്ട് ചതച്ച ച്ച രാവിലെ ഉള്ളിതൊലിക്കാനൊക്കെ ഈ പണിയൂ പണിയല്ലേ അപ്പൊക്കെ ലേശം ചാതച്ചിട്ട് നല്ലൊരു അടപ്പുള്ള പാത്രത്തില് എടുത്ത് വെക്കും അങ്ങനെയും ചെയ്യും
ആഹ് ആഹ് അങ്ങനെ കായം കൂ ഉണ്ടാക്കി വെക്കാം
ആ ഏഴേര ഏഴേ മുക്കാലിലൊക്കെ പോവോയ് ആഹ് അല്ല മുകന്ന മുളകും പൊടിയന്നല്ല ഈ ഉള്ളികളും വെളപ്പുള്ളി ഉള്ളി ഇഞ്ചി ചതച്ചിട്ട് ഒരു ബോക്സിൽ കുറച്ചിട്ട് വെക്കും അതാകുമ്പോ കുറേശേ എടുക്കാലോ ആയിന് അതിങ്ങനെ കൊറച്ച നേരം പ എടുക്കുമ്പോ പണി രാവിലെ ആവുമ്പോളേ ആഹ് പിന്നെ ബാക്കി പൊടികളൊക്കെ രാവിലത്തിെ ചെറുക്കള്ളൂ
ഇഞ്ചിം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുള്ളിയും കൂടും ചച്ചാണ്ട് അങ്ങനെ വെക്കല പാത്രത്തിലാക്കി വെക്കല ആവശ്യത്തിന് പിന്നെ അയിന്ന് ഇങ്ങനെ എടുക്കല ഉം ഉം
ഉം അല്ലെപ്പ ഈ രാവില ഇത് എന്താ രണ്ടടുപ്പിലൊക്കെ കത്തിച്ച ഒക്കെ പണിയെടുക്കും കയ്യിന്ന്
ഉം ഉം വിറകടുപ്പിൽന്നെയാണോ പണി
ഇവിടെ എന്താന്നാറിയോ റേശൻ കടയിൽന്ന് അരി കെണ്ടന്നാല് ഇവർക്ക് പറ്റൂല ചോറ് അത് പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റുള്ള ഓല് വാങ്ങിക്കെടുന്നത് ഉണ്ട് അപ്പൊ ഞാൻ എന്താക്കും ന്നറിയോ കടയിത്തെ ചോറ് വെക്കും ഒരു ദിവസം അത് വച്ചിട്ട് പകുതി ഫ്രിഡ്ജ്ക്ക് വെക്കും ചൂടാറിട്ട് അത് പിറ്റേ ദിവസം അവര്ക്ക് കൊടുക്കും മോനും എന്നിട്ട് ഞാൻ റേഷൻ കടീത്ത അരി റൈസ് കുക്ക്
ഉ ഉം ഉം അങ്ങനെ ചെയ്യല് എന്നാ പിന്നെ
ഉം രക്ത കമ്മി ആയിട്ട് കോറ തിന്ന
ആഹ്
ഞാൻ ഞാൻ തിന്നിട്ട് ഫുട്ട് കഴിയും അപ്പയും അപ്പൊ അവരെന്റെടുത്ത് ഡോക്ടറ് കോറഴിക്കാൻ പറഞ്ഞു അപ്പോ എനിക്ക് ഇഷ്ടൊന്നുമല്ല അപ്പൊ ഇന്ന് രാ ഉച്ച കഴിഞ്ഞാല് കുഴപ്പില്ലല്ലോ പകലൊക്കെയാണ് മുത്താദ്യമേ എടുക്കണം
കോറാൻ
കുട്ടികൾക്ക് കൊടുക്കൂലേ ആഹ് സംഭവം അതിൽ നല്ല രക്തണ്ടാവുത്രെ ആഹ് ഞാന് ഇപ്പൊ ഗ്രൂപ്പ്ന്നാണെ
കോറാന്ന പറ ഉം
ആഹ് ഇവി കോറാന്നാ പറയാ മുത്താരി ആണെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ ഗ്രൂപ്പിന് ഓരോരുത്തര് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞെ ഓരോരോ നാടിയുള്ള ഭാഷ അങ്ങനെ ഈ മുത്താന്നുള്ള ഭാഷ അതെ അത് ഞാന് കുറച്ച് അങ്ങോട്ട് വെള്ളത്തിലിടും അന്നിട്ട് മിക്സീല് അരച്ചിട്ടേ
ഉം ആഹ് ആഹ് ഉം ഉം അപ്പം അത്
അത് ഞാന് മരിബിക്ക് നിസ്കരിക്കുമ്പോ വെള്ളത്തിടും ആഹ് വരേക വെള്ളത്തിലിട്ടു വെ ക്കും എന്നിട്ട് ഞമ്മക്ക് കഴിക്കാൻ നേരത്ത് മിക്സിന്ന് അരച്ചിട്ടേ അത് കഴിഞ്ഞ് ഞമ്മളെ ജൂസരിപ്പയില്ലേ അതില് അരിച്ചെടുക്കും ഊമി പെടാതെ അതെ എന്നിട്ടേക്ക് കൊറച്ച് പഞ്ചാരയും പാലൊഴിച്ചിട്ട് അങ്ങ് വിരകും അയന്നെ അങ്ങനങ്ങട്ട് കഴിക്കും അത് വല്യ ഇഷ്ടൊന്നുമില്ല രാത്രി ആഹ് എപ്പഴൊന്നുമല്ല ഇടക്കൊക്കെ അധിക ദിവസം ഇപ്പൊ കൊറച്ച് ദിവസമായി പറഞ്ഞിട്ടേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലട്ടോ തൈറോയിഡ് ഉണ്ടോന്നോക്കാൻ വേണ്ടിട്ട് ഏഹ് ഓട്സ് ഇല്ല ഇല്ല അത ഓട്സ് ഇത് ഇത് ഡോക്ടറ് പറഞ്ഞത് രക്ത തം ഉണ്ടാകാൻ വാണ്ടിട്ട് ഇത് കഴിക്കുക കോറ ഓട്സ് അല്ല ആഹ് രക്തക്കൊറവാണ് ആഹ് ആഹ് അപ്പൊ ഇതന്നെ പറ്റുള്ളൂ അല്ലാതെ ഞാൻ കഴി ക്കുന്ന നിനക്ക് ഇഷ്ടല്ല ഉം പിന്നെ ഗുളിക തന്നിട്ടുണ്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞ് നല്ല കുറവുണ്ട് പക്ഷെ എനിക്ക് പ്രശ്നൊന്നുമല്ല. അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല നമുക്ക് തല ചുറ്റില്ല അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല പ്രഷറ് ഷുഗറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല
ഉം ഉം ബീറ്റ്റൂട്ടൊക്കെ നല്ലോ കഴിച്ചോ ഉപ്പേരി വെച്ച് കഴിച്ചാ മതി
ആഹ് അത്ക്ക് വലിയ ഇഷ്ടവൊന്നുമില്ല എന്നാലും അതൊക്കെ തിന്നലുണ്ട്
ഉം ഉം
എനിക്ക് ബീറ്റ്റൂട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും തിന്നൽ ഒക്കെ ഉണ്ട് കേട്ടോ മുരിങ്ങിയും കോറെ തിന്നാൻ പറഞ്ഞു എന്നോട് അത് രണ്ടും നല്ലോം കഴിക്കും മുരിങ്ങ ഇവിടെ ഉണ്ട് അപ്പൊ ഒന്നര എട്ട് വെക്കും
മ്മ് മ്മ്
കഴിച്ചത് ഒന്ന് ഇപ്പം അരച്ച കറി വെച്ച് നാളഞ്ഞി അരച്ച കറി വെ ക്കൂല ഉണ്ടാവും അപ്പൊ പിന്നെ നാളെ മുരുങ്ങക്കറി വെക്കും ഉം അങ്ങനെയാണ് ചെയ്യാ മൂക്ക് മൂന്നാള് ആയത് കൊണ്ട് ഞമ്മള് ഒണ്ടാക്കണ ഒക്കെ ബാക്കിയാവുവേ കൊറച്ച് വെച്ചാലും അപ്പം കറി രണ്ട് ദിവസത്തേക്ക് വെക്കും ഉം ചോറ് ഒക്കെ ഇട്ടില്ലേ ചോറ് കറക്റ്റ് വെക്കുക കറി ഒക്കെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വെക്കും അപ്പൊ പിന്ന നാളെ മുരിങ്ങ ഉം
അപ്പം
ഞാന് എന്ത് ചെയ്യുന്ന് ആറിയോ അ അല്ല അങ്ങനെ ലെയ്ഞ്ഞു നാളെ രാവിലെ ഞാൻ കറി എണ്ടാക്കും എന്നിട്ട് അവർക്ക് ഒക്കെ കൊടുത്തേക്കും എന്നിട്ട് ഞങ്ങളത് ഉച്ചക്ക് കു പിന്നെ നമ്മള് ഇന്നലെ വെച്ച കറി ഇണ്ടാവു ഇല്ലല്ലോ അത് കഴിഞ്ഞ് വെച്ച് ഉടനെ തന്നെ ചൂട് അറിയിട്ട് ഫ്രി്ഡ്ജ്ക്ക് എടുത്ത് വെക്കുവേ കൊറച്ചേ പകുതിയെ എന്നിട്ട് നാളെ നല്ല തെളപ്പിച്ച് നമക്ക് പുതിയ കറി പോലെ തന്നെ ഇനി ഇന്നത് നാളെ രാത്രി എടുക്കോള്ളൂ. എല്ലാരും ഉണ്ടാകുമ്പോ ഉച്ചക്ക് എല്ലാരും ഒരു കറി കൂട്ടും ഇന്ന് വെച്ച രാവിലെ വെച്ചത് അപ്പോ ചൂടാക്കിയിട്ട് കഴിക്കുമ്പോ അപ്പൊ കൊഴപ്പോല്ല അരച്ച കറി അല്ലേ
ആഹ
അങ്ങനെ ചെയ്യക കൊറച്ച് വാക്കി എണ്ടാവും അല്ലാതെ ഇത് മൊതലാകത്ത് ഇല്ല ഇത് തൂത്ത് കളയണ്ട പിന്നെ ഇങ്ങനെ എന്നും ചെലപ്പ കളയട്ടോ ചെലപ്പ മുരിങ്ങ കറി അന്നെ കൂട്ടും
ഒന്നും പറ്റൂല അങ്ങനെ അറിയാലും ഇവിടെ പറ്റുല്ല ഇന്ന് രാവ് ഉച്ചകത്തെ കറി അന്നെ രാത്രി കൂട്ടാൻ മടിയാ
പറ്റുലെ
പിന്നെ പറഞ്ഞ
ഏ് ഇവിടെങ്ങനൊന്നും ഇല്ലാട്ടോ അതുപോലെ ഇപ്പോ ചോറും തന്നെ പറഞ്ഞില്ലേ ഇത് കൊറേശ വെക്കുമ്പോ ഇ ഗ്യാസിനും ചെലവാ മീഴേരിയക്കെ ഉച്ചക്ക് എന്താ അപ്പ ഞാനെന്ത തട്ടും ഇന്ന് അടുപ്പ് കത്തച്ചിട്ട് നല്ലരി ഇറും അത് ഇന്ന് ചോറ് വെച്ച് കഴിഞ്ഞാല് പകുതി ഊറ്റിയിട്ട് ചൂടായി ഫ്രിഡ്ജക്ക് വെക്കും അന്റെ പിറ്റേ ദിവസം സൈസ് കുക്കറില് അരിടും മറ്റേ അരി അവർക്ക് ഇത് തിളപ്പിച്ച കൊടുക്കും നല്ലവും
ആഹ
അപ്പ എന്ത് വെക്കും രാത്രി ചെലപ്പ ഒണ്ടെങ്കി കഴിക്കും അല്ലെങ്കി കഴി ക്കുല കളയണ്ടേന്ന് ഒക്കെ ആ വെട്ടില്ലേ അതാണ് ഇപ്രാവശ്യം ഇതൊക്കെ രണ്ട് മാസ
ഏത് റേഷൻ അരിയോ റേഷൻ അരിയോ
റേഷൻ അരി
അത് പതുക്കെ വേവിന് ഊറ്റിയ മതി അത് പതുക്കെ വേവിന് ഊറ്റിയ മതി നല്ല
അല്ല ഇവിടുന്ന് ഞാന് അങ്ങനെ വെക്കണ സൈസ് കുക്കേഴ്സ് നല്ലതാന്ന് അപ്പ പതുക്ക ഊറ്റിയിട്ട് അത് എന്താ അറിയോ ഇവിടുന്ന് തിന്നേ
ആഹ
തിന്നു കൊണ്ട് വന്ന് പാത്രത്തിൽ ആക്കുമ്പളേ അത് ഉച്ചമ്പളക്കിന് അപ്പൊ ഞാൻ കോടകാൻ കൊടുക്കും രാവിലെ അത് കഴിക്കും അപ്പൊ കൊഴപ്പില്ല നമ്മള് ഇപ്പ ഈ ഉച്ചയ്ക്ക് വാങ്ങി തിന്നപ്പോ ചൂടത്ത് നമുക്ക് കോ പതിനേട്ടാമേടത്ത് കൊണ്ടേ ചൂടാറി അപ്പ ഒരു ഇത് ഇണ്ടാാവൂ എല്ലാതും
ആഹ അത് തന്നെ ഞങ്ങക്ക് ഇവിടെ തല തിരിച്ചാ എന്താ
ഉം ആഹ
വേവ് ഇല്ല
ഇവിടെ പറ്റൂല്ല ഒ അതല് കെമാഡ്രി ഇല്ലേ അത് ഇഷ്ടികേണ് കട്ട പിന്നെ ഇവിടെ കൊറെ കൊണ്ട് വന്നമ്പോ ഞാൻ പറയും ഞാന് ഒറ്റയ്ക്ക് പെറുക്കിയാൻ തീരൂല്ല എന്ന് ഒക്കെ പറഞ്ഞ് അങ്ങനെ പണിട്ട് പിടുത്ത നാരയ് ദേവസോം പറ്റൂല ഇടഇട യിലെ പ പറ്റുള്ളൂ എന്നും കൊടുത്ത ചിത്ത പറയും. അപ്പൊ കടെത്തെ അരി കൊറച്ച് കൊട്ന്ന്ക്കും ഒന്നരട്ട് ഒക്കെ വെക്കാന് അല്ലാ എന്താ ചെയ്യ.
ഉം ഉം ആഹ്. എനിക്കിപ്പ പിന്നെ എന്താണോ ഈ ഇതിന് കിട്ടിയ അരിയിണ്ട്. പിന്നെ ഞമ്മളെ നോമ്പിന്. നോമ്പിനല്ല പെരിന്നാളിന്റന്നെ പിത്രായിനല്ലേ?
പത്ത് മിനിറ്റായി ഞാൻ പിന്നെ വിളിക്കാ പത്ത് മിനിറ്റ് ആയിക്കണ്.
ആഹ് ആഹ്.
ഞാൻ വിളിക്കാം ട്ടോ.